ആഹ്
എന്താ വിശേഷം നല്ല വിശേഷം എന്തൊക്കെയ
ആഹ് കഴിഞ്ഞ പണികളൊക്കെ
പണിയല്ലേ ഞാൻ ഞാൻ പഠിച്ചോൊണ്ടിരിക്ക
ആഹ് ആഹ് പഠിക്കണല്ലേ ഉം
ആഹ് അങ്ങന പണിളന്താ ഭക്ഷണണ്ടാക്കി കഴിച്ചിട്ടില്ല ഇതുവരെആയിട്ടും
ആഹ്ശേരി ആഹ് കഴിച്ച്ണ്ടാവിലല്ലേ? നേരത്തെ നേരത്തെകൈഴിച്ച് കെട്ക്കൂലേ?
നേരത്തെ കെടകല്ലോകെ നല്ല കുറവാ കിടക്കുമ്പോ ഒരു മണി രണ്ട് മണി മുക്ക
ആഹ് വേറെരെങ്കിലും ഉണ്ടോ ഒപ്പം?
ആഹ് ആഹ് ഉണ്ട്ണ്ട് ഫ്രണ്ട് ഉണ്ട് കൂടെ
ആഹ്
അങ്ങനെ കെടുക്കാന് ആഹ് അതെ അപ്പൊ ഞൻ രണ്ടു പേരനുള്ള് ഞാൻ കൊറച്ച് പഠിക്ക അപ്പ അങ്ങനെജ അപ്പ അവന് ഞാനും ഒരു റൂമിൽ
എന്താ ഭക്ഷണം ഉണ്ടാക്കി?
ഭക്ഷണം എന്താ ചോർണ്ടാക്കി
ഉം
പരിപ്ക്കറി വെച്ചു
എഹ്
പിന്നെ എന്താ മൊട്ട പൊരിച്ചു.
ഹേ ആഹ് അത് മതില്ലേ?
ആഹ് അതൊക്കെ മതി
പിന്നെ നാളല്ലേ?
എന്ത് നാളെ കോളേജ് ആനാളെ കോളേജ്ണ്ട്
ആഹ്ആഹ്
കോളേജ് പോണനെരത്തേനീച്ചിട്ട്
ആഹ്
ഞാനും ആഹ് ഞാന് പിന്നെ ഡ്യൂട്ടി ഇട്ക മീൻസ് രാവിലെ ഒരാള് ഭക്ഷണം ഉണ്ടാക്കിയല് രാത്രി ഞൻ ഉണ്ടാകും
ആഹ് ആഹ് പിന്നെ കൊഴപ്പല്ല മാറി മാറി ചെയ്യാലോ ഒരാൾ ഒറ്റക്കന്നെ ചെയ്യുമ്പളാണ് മടിക്കും
ആഹ് അതെപ്പളാണ് ബുദ്ധിമുട്ടവാ എല്ലാം കൂടി ഒരാൾക്ക്ല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ
ഇല്ല ആഹ് എല്ലാം കൂടി പറ്റ് റ്റുല മ് എഹ്
കുട്ടിക്കരയിഞ്ഞോ
ആഹ് ആഹ് ക്കരയ്ച്ചിൽ ഒറക്കണ്ടൾക്ക് അടുത്തകെട്കുനുണ്ട് എഹ് പാല് കുടിച്ച് കേടക്ക പാള് ഒറങ്ങാ ഉ ർക്കണ്ട്
അത് ശരി ഒറങ്ങുപോ പിന്നെ ശബ്ദം കേൾക്കണ കൊണ്ടായിരിക്കും കരയണന്നത്
ആഹ് അത് കൊഴപ്പില്ല
അത് ശരി
ഉം പിന്നെ എന്താ
ഇതിനു മുന്നെക്കെ
ആഹ് മറ്റൊര് രണ്ടാളും കെടന്ന് ഭക്ഷണം കഴിച്ച് കെടന്ന് ഉംമ് ഞാന് കെട്ടന്ന് ഇക്ക വന്നിട്ടില്ലക്ക വന്ന് ചോറൊക്കെ തിന്നിട്ടേക്കെ കെടുക്കോളു
ആഹ് അത് ശരിയി ഭക്ഷണം കൊടുത്തി- ചവ ല കുടിക്കണോ അപ്പൊ നേരാ ഇണ്ടാവേലോ
ഏ
അപ്പൊ ഒരു നേരം ആവണ്ടാവുല്ലോന്ന് കിടക്കുമ്പോത്തിനും
പതിനൊന്ന് പതിനൊന്നര ഒക്കെ ചെലപ്പോ പതിനൊന്ന് മണിക്ക് വരും പതിനനൊന്നര ആവും ചോറ് വഴിക്കും ചോറൊക്കെ തിന്ന് കിടക്കുമ്പോ പന്ത്രണ്ടര ആയിക്കും ഒരു മണിയൊക്കെ ആകും ഉറങ്ങണെങ്ങലൊക്കെ - നേരം വെളുക്കും ആഹ് പിന്നെ രാവിലെ നേരത്തെ എണിക്കണം മക്കൾക്ക് മദർസയുണ്ട് അവരെ പറഞ്ഞയച്ച് പിന്നെ കെ - കൊടു ക്ക പിന്നെ സ്കൂളിൽ പോണം ഒക്കെ ഒരു തിരക്കാണ് ഉം ആഹ് ആഹ് അത് തന്നെ ആഹ് അത് തന്നെ
അന്നെ ആട്ട എന്റെ വീട്ടല് ഉപ്പയും ഉമ്മയും അനിയനും അനിയത്തിയും അ-
ഉം അനിയൻ എന്താ ചെയ്ണു പഠിക്കൻ അനിയത്തി അനിയനൊക്കെ
അനിയൻ പഠിക്ക അനിയത്തിയും പഠിക്ക തന്നെയാ അനിയൻ ഡിഗ്രി പഠിക്കയാണ്
ആ തന്നെ
പ്ലസ്ടു
ആഹ്
അങ്ങനെ എന്താണ് ഉ എന്താണ് താത്താന്റെ ഉപ്പയും ഉമ്മയൊക്കെ എന്താ ചെയ്യണ്
ഉം ഉപ്പയുമ്മയൊക്കെ വീട്ടിലുണ്ട് അവരോ- രണ്ട് താത്താരുണ്ട് രണ്ടാ- ആഹ് ഉപ്പ ചെറുതായിട്ടൊക്കെ പോകും പണിക്കൊക്കെ പോകും ഉമ്മ വീട്ട- വീട്ടിലാണ് അവ പണിയൊന്നില്ല
ചെറിയ മോളാണ് താത്താ
അല്ലല്ലാ ഞങ്ങള് മൂന്ന് പെൺകുട്ടികള് രണ്ട് ആൺകുട്ടികള് ഞാന് എരട്ടെണ് ഞാനും ഒര് അങ്ങളേം ഇന്റൊപ്പം ഒരാൺകുട്ടിയുണ്ട് എരട്ടയാണ്
അത് ശരി അന്താ ഇത് കണ്ടാ ണോ
ഏയേ
അതിന്റെ കല്യാണം ക -
ആഹ് ആഹ് അയിന്റെ കല്യാണ- ഒരു കൊല്ലെ ആയിട്ടുള്ളൂ രണ്ട് കൊല്ലം അവനായി കഴിഞ്ഞിട്ട് ഇപ്പ ഒരു കുട്ടിയായി-
ഓഹ് അത് ശരി
ഉം മൂത്ത ആൾക്ക് രണ്ട് കു-
കൊറച്ച് കാലായിട്ട് അത് ശരി എല്ലാർക്കും അപ്പം കുട്ടികള് ഉണ്ട് ഇല്ലേ
ആഹ്
ആ വീട്ടിൽ പോകാൻ നല്ല രസമാകല്ലോ കുറെ കുട്ടികളും മീൻസ്
ആഹ് അവിടെ പോയാ- അത് നല്ല രസമാണ് പിന്നെ എന്താണ് അവര് തൊള്ളേംവിളിം തല്ലൂടൽ അതൊക്കെ ആയിട്ട്- പോയപാട് ആഹ് ഒരു ബഹളാണ് നമ്മളത് വായ ഒരു ഭാഗത്ത് ഇരിക്കൂല. അവരൊക്ക ഒച്ചെം വിളിയും ട്ട് നടക്കണം. അതാണ് മെയിൻ ഹ ഹ ഹ
അഹ് ശെരിയാണത്
അവര് എന്താ ചെയ്യ്ണ് എന്നൊക്കെ നോക്കി നടക്ക് നമ്മക്ക് തല്ലൂട്ൻണ്ടാ അതൊക്കെന്നെ പണി പോയാൽ
അച് ഉം ഏഹ് ഇനി പഠിക്കാൻ താല്പര്യംണ്ടോ
പഠിക്കാനൊന്നും താല്പര്യം ഇല്ല. ഇപ്പൊ കുട്ട്യേളൊക്കെ ആയില്ലേ ഇനിപ്പ എന്താ ചെയ്യ
അത് ശെരിയാ. അത് ശെരിയാണ് എനിക്ക് അവരെ നോക്കാൻ തന്നെ ഒരു വല്യ പണിയാണൊ
ആഹ് അതന്നെ സ്കൂളില് പോവുമ്പ ന്നും നമുക്ക് തെരക്ക് പിടിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റൂലന്ന് നമ്മള് പോവാ അവരും പോകുമ്പ ഒന്നും പറ്റൂല പോണോരൊക്ക ഇണ്ട് ഇത് എറങ്ങി തിരിച്ചാലൊക്കെ ശരിയാകും നമ്മക്കൊരു മടി ആഹ് അങ്ങന ഉം പിന്നെ വേറെ ആരേലൊക്ക വീട്ടിലാരേലൊക്ക നോ കാണാൻ കൊഴപ്പെല്ല വീട്ടിലാരും ഇല്ലല്ലോ
അത് ശരിയാ. നിങ്ങള് പിന്നെ നിങ്ങള് മാത്രേ ഒള്ളാ വീട്ടില് പിന്നെ ഉപ്പപ്പ ഉമ്മമ്മ അങ്ങനെ ആരു ഇല്യാ
ഇല്ല ഇവിട്ത്തെ ഇക്കാന്റെ ഉപ്പയ് ഉമ്മേക്ക മരിച്ച്ക്ക്ണ് പിന്നാ ഒരു ഒരു നാത്തൂൻ മാത്ര ഒള്ളൂ ഉപ്പാൻ്റെ ഒരു പെങ്ങള് മാത്ര ഒള്ളു
ആഹ്
ഉം
അങ്ങനെയാരുന്ന്ലേ
ആഹ് വേറാരും ഇല്ല അവിടെ
അത് ശെരി അപ്പൊ നിങ്ങടെ എന്താണ് താത്താന്റെ വീട് അടുത്താണോ
ഇന്റെ വീടീന്ന് കൊറച്ചടുത്ത് പോണം. ആഹ് ഭർത്താവിൻ്റെ വീട്ടിനട്ന്ന് കൊറച്ചങ്ങ് പോണം
ഓഹ് അത് ശെരി. അപ്പ മ്മച്ച് വെക്കേഷന് കിട്ടുമ്പലാകൂലേ പോവലെ
ആഹ് വെക്കേഷൻ ഇപ്പ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് വന്നേ കല്യാണം ഇണ്ടായിരുന്നു കുടുംബത്തിലെ അപ് അപ്പ അങ്ങന പോയിട്ട് അവിട്ന്ന അങ്ങന വീട്ടി പോയി എന്നിട്ട് രാത്രി ഇണ്ട് വന്നു. മക്കൾക്ക് സ്കൂളും മദ്രസെ ക്ക ഒള്ളോണ്ട് രാത്രി ഇങ്ങട് വന്നു
അതീ മദ്രസ ഇണ്ടാവുമ്പം പിന്നെ എവിടേം പോയി നിൽക്കാൻ പറ്റില്ല
അയ്‌നും പറ്റൂല സ് സ്‌കൂളൊക്കെ ഇണ്ടാവും മദ്റസ
ആഹ് എന്താ അത് ശരിയാണത്
സ്കൂളിനേക്കാളും മദറസ ആഹ്
നല്ല വെ
ആഹ് അതെ ആഹ് അതന്നെ അപ്പൊ പിന്നെ വേഗം വെരും രാത്രിയ ന്നെ വെരും. ഇക്ക പണി കഴിഞ്ഞ് വരുണോണ്ട് വരും
അങ്ങേ അപ്പ ഇനി ബ എന്താണ് അതുകൊണ്ട് വെറുതിരിക്കാനാ ശ്രദ്ധ തിരിക്കാനും നേരം ഇണ്ടാവില്ലാലെ
ഇല്ലാ അവളെട്ത്ത് തന്നെ പണികള് കഴിയ പിന്നെ ചെറിയ കുട്ടിയെല്ലേ അവളെ പിന്നാലെ നടക്കണം ഓള് അങ്ങട്ടും ഇങ്ങട്ടും അടുക്കളേ പോകും. വെള്ളത്തീ കളിക്കും അതൊക്ക തന്ന പണി ഇപ്പ അവള വിളിച്ച അല്ലങ്ങ് കൊഴപ്പൊന്നു ഇല്ല. നമ്മള് ഇപ്പോ പണിയൊക്ക കഴിഞ്ഞാലും കുട്ടികള് വര്ണ വരെ ഫ്രീ ആകും ചെറുതായേന്റേഷേ അവള് ഒറക്കൊക്കെ കഴിഞ്ഞാ പിന്നെ അവളെ പിന്നാലെ നടക്കണം ഉം
ആഹ് അത് ശെരിയാണ് ചെറിയകുട്ടി ആവ്മ്പ പിന്നെ. അവളെ നോക്കലെന്നെ ഇണ്ടാവും നമുക്ക് നേരം പുവാൻ
ഉം അപ്പ പിന്നെ ഓളെ പിന്നാലെ നടക്കാ
ആഹ് മഴ പെയ്യുണ്ടോ ഇപ്പൊ അവടെ
മഴ കൊറ്ച്ച് നേര്ത്തൊക്കെ ഇണ്ടായിന്നി. ഇപ്പ അങ്ങനെ ഇല്ല
ആണോ -ഇപ്പ എന്താ മാറിയോ ഇച്ചിരി രാത്രി മഴ പെയ്തിട്ടില്ലേ തോന്നുന്നല്ലേ
ആഹ് രാത്രി ഇവടെ കൊറച്ചൊക്കെ ചാറീര്ന്ന് ഇപ്പ അങ്ങനെയില്ല
ആഹ് അഹ് ശരി എന്താ മഴക്കാലം ഇഷ്ടാണോ
മഴക്കാലം കൊഴപ്പൊന്നുല്ലാ രാത്രിയൊന്നും കൊഴപ്പല്ല പകൽ ടേണി തലക്കാലം ഇതിനൊക്കെ ഡ്രെസ്സുകളും ഒന്നും ഒണങ്ങാത്തൊരു ബുദ്ധിമുട്ട് അനൊള്ളു
ആഹ് അത് ശെരിയാണ് അതില് വല്യ ബുദ്ധിമുട്ടന്നെയാണ് മഴക്കാലത്ത്
ത്ര പോരുണ്ട് ഒണങ്ങാൻ
ഏഹ്
ഒറങ്ങണങ്കില് ആദ്യം ഭക്ഷണം കഴിക്കണോന്ന്
ആ എല്ലാ ഡ്രെസ്സ്സാൾ ഉണങ്ങാൻ എത്ര പോരണ്ട്ന്ന് അറിയോ മഴ ആയിട്ട് ഹമ്-ഹമ്
ഞാൻ കണ്ടി എന്നോട് ഞാൻ എത്ര ഉണ്ട്ന്ന് ചോദി
ആ അതല്ല ഡ്രെസ്സുകൾ ഉണങ്ങാൻ എത്ര പോരണ്ട്ന്ന് പറഞ്ഞാഴിഞ്ഞാൽ ഡ്രസ്സ് മഴന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ
പിന്നെ മക്കളായതുകൊണ്ട് അവരുടെ കൊറേ ചെറി
അഹ് ണ്ടവു അതന്നെ ഉണങ്ങാൻ പാട് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ട്രൈലോകേ ഇട്ടാല് ഉണങ്ങൻ ഇടുമ്പോ കൊറച്ചൊരു ഇതാണ് വെ ആ വെള്ള ഇറ്റല്ലല്ലോ മ്മ പാന്റിന്റെ അടിൽ കൊണ്ടന്നു ഇടൂ അഹ് അടിയിലൊക്കെണ് ഓണാക്കും
ആയിശരി എടിമീനലോക്കെ ഇണ്ടോ മഴ പെയ്യുമ്പോ
മഴ ഇടി മിന്നൽ ഇവിടെ അങ്ങനില്ല തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ
ആണോ അത് ശെരി എന്താ
ഇടിമീനലോക്കെ ഇണ്ടോ അവിടെ
ഇവിടെ ഇടിമിന്നല് പെയ്യണെങ്കിൽ ആദ്യം മഴ ഒന്ന് പെയ്യണം മഴ എന്ന് പാറീനെ സാധനോ അതരടി തി കൂടി പോണില ഇല്ല ഇവിടെ പെയ്തിട്ടില്ല പിന്നെ ഇടിമിന്നലൊക്കെ എനിക് നല്ല നിങ്ങൾക്ക് പേടിയാണല്ലേ ഇടിമിന്നലൊക്കെ
അഹ് ആ പേടി തന്നെയാണ് നമ്മുക്ക് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോഴക്കെ പേടിയാണ്
അഹ് ശരിയാ സൂക്ഷിക്കണം പുറത്തു നിക്കുമ്പോ
ആഹ് അതെനെ അധികം നിക്കൂ എന്നാൽ നമ്മളെന്തൊക്കെ എവിടലൊക്കെ യാത്ര പോഴി വരുമ്പഴൊക്കെ പേട്ടന്ന് മഴ പെയ്തു
ആ പിന്നെ ചമരത്ത് ചാരി കിടന്ന് ഉറങ്ങൊന്നും വേണ്ട
അഹ് അതെന്നെ
അതൊക്കെ പ്രശ്നയതല്ലെ
അഹ്
അധ് അത് കുഞ്ഞി ഉറങ്ങിയോ
അഹ് അത് ഉറങ്ങിക്കുന്നു ഇപ്പോ എണിക്കും ഞാന് ഏണിച്ചാൽ അവൾ ഏണിക്കും
അത് ശരി എന്നാ ശരിട്ടൊ ഗുഡ് നൈറ്റ്
അഹ് എന്ന ശരി ഓക്കെ
ഗൂഡണൈറ്
അഹ്